ആഹ എന്താശേഷോ
സുഖാണ് കൊറായല്ലോ വിളിയൊക്കെ വന്നിട്ട് എന്താ തെരക്ക്പ്പെട്ടോ
ആഹ് ഓരോരോ തെരക്ക്
ആഹ
ഉം
തെരക്കൊക്കെ ഒരുവിദോക്കെ ഒരുങ്ങിരിക്കാണ് മറ്റേത് സ്കൂള് തുറക്കാനക്കെ ആയ സമയത്ത് ഭയങ്കര തിരക്കന്നേര്ന്നു ഇപ്പ പിന്നെ പോക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോ ഇങ്ങനെ ഫ്രീ ആയി കിട്ടി പൊറത്ത് പോയിട്ടും അത് വാങ്ങീട്ട് അതിന്റെ കൂടോക്കെ ഇങ്ങനെ തെരക്കന്നേര്ന്നു ഇപ്പൊക്കെ സെറ്റായിവന്നു
യൂണിഫോമക്ക അട്
ഇവ പാഷത്തെ വക്ക് കേഷിന് എന്തേ ചെയ്ത് യൂണിഫോം ഇതുവരെ കിട്ടില്ല രണ്ടാഴ്ച ആയി തയക്കാൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടില്ല ലാസ്റ്റാ കൊടുത്തെ അത് പെരുന്നാൾന്റെ സീസൺ ഈ സ്കൂൾ തുറക്കുന്ന ടൈം ഒരുമിച്ചായതോണ്ട് അവർക്ക് ടൈലർ ഭയങ്കര തിരക്ക്പ്പെ പെര്ന്നാളാവുമ്പോ പെരുന്നാളിന്റെതാദ്യം കൂടു ണ്ട എയ്തിഎചാതി അയ്മക്കിര്ന്ന് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇതിനൊക്കെ ഇരിന്നിട്ട്ള്ളത് അപ്പമ്മള് ഫസ്റ്റ് കിട്ടിയോര്ത് ഫസ്റ്റ് കിട്ടിയോര്ത് അങ്ങനെ കൊടുത്ത് തീർത്തൊണ്ടിരിക്കാണ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എത്തിക്കാന്നൊക്കെ ച്ച് ചോദിച്ചപ്പഴേ രണ്ടാഴ്ച ആായിട്ടും അവര് യൂണഫോ ഫോമ ഇടാതെന്നെ പോയിട്ടുള്ളത് അപ്പൊ നാളക്ക് കിട്ടുവോ ചോദിച്ചപ്പം തുൊടങ്ങി വെച്ചിട്ടുള്ളു നാളെ മറ്റേന്നാളായിട്ട് എത്തിക്കാവാന്ന്
കുറേ ദിവസം യൂണഫോം ഇല്ലാതെ പോയാ അതും പ്രശ്നണല്ലേ സ്കൂള
ആഹ ആഹ
ഉം ഉ
ഇവിടൊക്കെ റെഡി ആയിോ എല്ലാം ഇ ഇട്ടിട്ട് തന്നെയാണ് പോവാറ്
ഓ ഓക്ക ഞാ കൊല്ല രണ്ട കൂട്ടം ഞാൻ അടുപ്പിച്ചതാണ് രണ്ട കൂട്ടം
ആ ആ ആ കഴിഞ്ഞ വർഷത്തൊക്കെ ഉണ്ടാവും പിന്നെ കുഴപ്പം സ്കൂളൊക്കെ മാറിയ കാരണം പിന്നെ വേറെ പുതിയ യൂണിഫോം തന്നെ വേണ്ടി വന്നേ
ഓിക്കല്ലം കൂടിയേള്ളൂ ആ സ്കൂള ഉണ്ടാവള്ളൂ കൊല്ലം കഴിഞ്ഞഞ്ീ മാറ്റി ചേർക്കു അപ്പൊ പിന്നെ ഇ ഒരുരു യൂണഫോം അടിക്കേണ്ടാ വിചർച്ച
ആഹ
എന്താണ് ഒന്നും ആയിട്ടൂല്ല രണ്ട കൂട്ടം പുതിയേ പോലണ്ട് ഇപ്പോളും
ആഹ
പിന്നെ അയിന്റെ മുന്നത്തെ കൊല്ലത്തൊന്നും ഉണ്ടായിന്തി പെങ്കുട്ട അന്താ പോലും പിന്നെ മാാക്കൂലല്ലോ
ആഹ
ആങ്ങട്ടടാഗല്ലേ വേഞൻ കേടില്ല
ഉം ഇപ്പൊ പെൺകുട്ടികക്ക് പിന്നെ ആ കോട്ടും കൂടെ വന്ന കാരണം പെട്ടന്നൊന്നും ചുരിദാറുകളൊന്നും കേടു വരാറില്ല മറ്റേതൊക്കെ പോ പിന്നെ ഇങ്ങനെ ഇന്താരാണ് പണ എന്ന ഡ്രെസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എടുക്കാർ കടയിൽ പോയിട്ട് പന്നെ അതോ ഈ ഓൺലൈൻ ഷോപ്പ് വഴി എങ്ങനെ എടുക്കാറ്
ഓൺലൈന് വാങ്ങലിണ്ട്
ആഹ
ഓൺലൈനിൽ വാങ്ങും ഡ്രസ്സ ഒന്നും അങ്ങനെ നമുക്ക് പാകം കട്ടൂല ബാക്കിപ്പ നാള് ഓൺലൈനിില് മൂന്ന് ബെഡ്ഷീറ്റ് വാങ്ങി അത് കറക് ഫറ്റിസ് നല്ല നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഉള്ള സാധനം പിന്നെ ഞാാന് ഇതു വാങ്ങി രണ്ട മൂന്ന് ലൈറ്റ് വാങ്ങി പിന്നെ ഒരു ചേർപ്പ് വാങ്ങി തലവാര
ആ ആ നമ്മളതിന്ന് ഭാഗ്യ ശീലിക്ക ശീലിച്ചാലൽ നമുക്ക്ത്ങ്ങനെ ഇടക്കിട ഇങ്ങനെ വാങ്ങാൻ തോന്നും
അതെ ഒന്ന് വാങ്ങിയപ്പം ഇപ്പൊ ഇരുപെട്ട ആ വാങ്ങാച്ചിട്ട് ഡൗൺലോഡ് ആക്കി എനി കറിയടാ പിന്നെ പിരിവാണ്ടെ ടൈപ്പ് ടോട്ടൽ വാങ്ങണെ ഉ ഇപ്പണ്ടല്ലോ ഈ ഇ ദ്യാലയം മ മൈക്കച്ച പ്പെന്നെ
ആ
അതിണ്ടിപ്പോ
പറഞ്ഞിട്ടുണ്ട് സ്കൂളു കുട്ടികളുടെ കയ്യിലൊക്കെ കണ്ടിട്ടുണ്ട് എതിയല് ഞമ്മക്ക് തെറ്റിയാൽ അതുകൊണ്ട് വായിക്കാൻ പറ്റും എഴുതിതിയത് മായിക്കാൻ പറ്റും നമ്മൾ നോട്ട് ബുക്ക് ഒന്നും വൃത്തികേടാവൂല്ല അങ്ങനൊക്കെ വന്ന് അങ്ങനെ പറഞ്ഞി ണ്ടായത്
അത് മോക്ക് ഈ കൊല്ലം ഞാന് വാങ്ങിയ എന്തച്ചായ എന്നോട് എഴുതി ശീലിക്കണല്ലോ നല്ലതെ നല്ലത് എന്താന്ന ഞമ്മൾ എയുതി തെറ്റിപ്പോ അപ്പ തന്നട് മറ്റാ ഒരു മയക്ക എ വക്കില്ലേ ഉം ചാങ്ങള്ളും കണ്ടപ്പ ആ മഷീൻ അൻപത് രൂപ കിട്ടിയാ ഊ ഉണ്ടാവൂലേ ആ ഞാൻ വിചാരിച്ചിടോ തട്ടിപ്പ എന്തെ നോക്കുമ്പോ തട്ടിപ്പല്ല സംഭവം നല്ല ഉഷാറുണ്ടെ എഴുതിയപ്പം നല്ല
ആ നിങ്ങളതിന്റെ ലിങ്കു ഒന്ന് എനിക്ക് വാട്സആപ്പിലെ ഷേർ ഷെയറ് ചെയ്ത് തരുണ്ടോ
ആആ ചായ വാങ്ങി
ഉ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ പ ആ ആ എങ്ങനെ എങ്ങനന്നൊന്ന റിയാലോ നമ്മളീഈ പേന കൊണ്ട് വാങ്ങു പുസ് അത് ചീത്ത നേരം പോലെ തെറ്റിയാലും
ഓ അപ്പൊ ഞാൻ വിചാരിക്ക പേനിയോടൊക്കെ നമ്മളിപ്പോ ഒരു എവിടെ വേങ്കിലൊക്കെ പോക്പൾ എന്നോട് ചെയ്തൊക്കെറ്റി പോവാെ മ്മള് വേഗത്തി അവിടു ഒരു സാധനം തരല്ല വെള്ള സാധനം തരല്ല അവല അ അത് ഉറ്റിച്ച് ഉത്തി ചെക്കലണല്ലോ ആഇനിപ്പ അയിന്റെ ആവശ്യം ഇില്ല ഇപ്പ നമ്മളമ്മക്ക് നെയ്തിയാൽ മതി ങ്ങനെ തെറ്റിയാ നമ്മക്കെ വഴിച്ചാൽ മതി
ആ ഈ ചെറിയ ക്ലാസ്സില തന്നെ പേന കൊടു ക്കാത്തത് ബുക്കിലൊക്കെ ഇങ്ങനെ തെറ്റിയാല് ഇതാവച്ച പെൻസൽ കൊണ്ടാണല്ലോ അവര് എഴുതിക്ക തന്നെ
ആ നാലാം ക്ലാസ് വരെ മനസ്സിലാവല്ലോ ബുക്കില് അപ്പം ഇങ്ങനത്തെ ഓരോരോ ഐറ്റംസ് സുഖായി
ആ ഇങ്ങനത്തതാകുമ്പോ എഴുത്ത് ക്ലിയർ ആയി കാണാനും പറ്റുംന്ന നമുക്ക് മായക്കാനും പറ്റും
ഓ ഇത് നല്ല സുഖണ്ട് മൂക്ക് ല് ഇപ്പൊ ഇന്നലെങ്ങനെ പറയ്ണ്ട് മൂന്നാല് പേജ് ഇന്നലെ എയ്തിമ്മാന്നൊക്കെ പറ്യ്ണ്ട് അപ്പൊ എവിടെയെങ്കും ചെറിയ വരുമ്പോ സുഖായിട്ട മഴിക്കയും ചെയ്യ അല്ലെങ്കിലും ഓല് പെൻസിലോണ്ട് എഴുതിയ ഓൽ വി ഓൽക്ക് അമർത്തി എഴുതാനൊക്കെ ഓൽക്ക്‌ നേരണ്ടോ ഓ അയ്നൊന്നും ഓൽക്ക് നേരണ്ടാവ് ഹലോ
ഉം അത് മഷി നമ്മൾ ഒണങ്ങണേന്റെ മുന്നേ തന്നെ മായച്ചെടുക്കണ അത് ഒണങ്ങിയത് മായ്ക്കാൻ പറ്റ്ണ്ട
ഓ ഒക്കെ മായ്ക്കാൻ പറ്റ്ണ്ട് ഞാൻ കൊ ഈ സാധനം കൈ കിട്ടിയ അപ്പതന്നെ ഞാൻ വേഗം എയ്തി മ മയ്ച്ചൊക്കിയപ്പോ നല്ലോം മായീണ്ട് ഓ ഞൻ അയ്ല് ഞാ വീഡിയോൺ പിന്നെ മയ്‌ക്കണ വീഡിയോ ഉണ്ടായി
ആ ആ
ഉ അപ്പൊ അത് കണ്ട്ട്ടാണ് ഞാൻ വാങ്ങിയത് കണ്ടപ്പം ല്ലെ സക്സസാണ്
അത് പല കളറും വരുന്നുണ്ടോ അതോ ഒരയ്
ഒറ്റ കളറേള്ളു ഒറ്റ കളറേള്ളു ൻക്ക് തോന്ന് ഈ അഞ്ജണ്ണം ഒരേ പോലെ പക്ഷെ ഒക്കെ കസ്റ്റഡിയില ഒന്ന് മാത്രം ക്ക് കാണിച്ചന്ന് മറ്റൊന്നും അവളെനിക്ക് തരില്ല ഒക്കെ ഓളെ സാധനാന്ന്റ്ഞ്ഞ്ട്ത്തെക്കാ ഞാൻ പറഞ്ഞ് ഒന്ന് തീർ മറ്റേ തീർന്നിട്ട് അടുത്തെ എടുത്താ മതീന്ന് പറഞ്ഞീനു നല്ലോം വെച്ചീണേതായാലും സ്റ്റഡി ടേബിൾനുള്ളിൽ വെച്ചി പു ട്ടിക്ക ആ
ആ അതന്നെ
ന്നാൾപ്പൊ പറീമ്പം ലബൂബു വാണം പറഞ്ഞ്ട്ട് അത് വാങ്ങി കൊട്ത്ത് ലബൂബു
അവര് മറ്റുള്ള കുട്ടികളെ ത് കാണുമ്പളാണ് അവർക്കും അങ്ങനത്തെത് വേണംന്ന്ള്ളാെര് ആഗ്ര വര്ണത് അങ്ങനേണ് അവര് പറയുമ്പഴാണ് ഇങ്ങൻത്തെ സംഭവക്കെ ഞമ്മള് ഇല്ലല്ലോ ഒ. നമുക്കും, അറിയാൻ, പറ്റിയ.
ഒക്ക അതൊക്കെ തെരയും, ഫോൺ, എടുക്കുമ്പോ, മൊത്തം തിരയും.
ഉ അവര് ഓരോന്ന്, പറയതൊക്കെ, എവിടുന്ന കാണുന്ന, ചോദിക്കുമ്പോ യൂട്യൂബില്, കാണാം മറ്റുള്ളതിൽ കാണും, ടിവിയിൽ കാണാം, എന്നൊക്കെ പറയും. നമ്മള അങ്ങനത്തെയും തെരയില്ല അവര്. അവര്, കാഴ്ച്ചപ്പാടിൽ തിരയുമ്പോ കാണുന്നതാണ്.
ആഹ് പിന്നെ പ്പോ ഇന്നാള്
വിചാരം കുക്കി. ടീവിലും, മറ്റുള്ള പാട്ടുകൾ, അങ്ങനത്തൊക്കെ ഞാനിരുന്ന് കാണാ.
ആഹ് പിന്നെപ്പോ നാള് ഇത് വേണന്നർ ഞ്ഞ് ക്ലേ ക്ലേനോട് എന്തൊക്കോ ഉണ്ടാക്കിോടെ വെച്ചീണ്
ആഹ് വരക്കാനും പാട്ടു പാടാനും അങ്ങനത്തെയൊക്കെ അറിയോ.
ഓ ആാട്ടാളന്ന് കേ മാട്ട പാട്ട് പാടും പരിപാടിക്ക് ഒപ്പന കളിക്കും.
ഉം.
പാട്ട്ഡാൻസ് ഒക്കെ നല്ലോണം, അറിയാം. അങ്ങനെ, സ്റ്റേജ് മേലെ, അങ്ങനെ, കേറ്ററില്ല, ഓ ഇന്ത. ഏതെന്റെ കൊപ്പന ആക്കിയല്ലേ നമ്മള അങ്ങനട്ട് സ്റ്റേജ്മ്മ കേ ശ ഇല്ല
ഉം. ഡ്രോയിങ് അറിയാം
ഡ്രോയിങ് ഫോണ്ല് നോക്കിയാണ്ട് വര്ക്കൂ സ്വന്തമായിട്ടൊന്നു വെരക്ക ഇല്ല നോക്കിട്ട് ങ്ങനെ വരക്കു യൂട്യൂബില് ഓള് ഡ്രോയിങ്ങ് വര ഒരെങ്ങനെ വരക്കാ ഇങ്ങനെ നോക്കി നോക്കി വെക്കും.
ആ ആ അങ്ങനെ വരയ്ക്ക്ണ വീഡിയോസുകൾ കണ്ടിട്ട് ആ തുപോലെ നോക്കിങ്ങനെ വരയ്ക്വാരിക്കുവല്ലേ?
ആ അങ്ങനാരിക്കും.
ആ പിള്ളേരൊക്കെ സ്കൂളി പോയ നിങ്ങളെന്താ ഹോബീസായിട്ട് ചെയ്യാറ്?
വീട്ടിലെന്തെങ്ങനെ വെർതെയിരിക്കല്ലേ വീട്ടിലെ പണി കഴിഞ്ഞ് പിന്നെ വെർതെയിരിക്കു.
ആ
പിന്നെ കൊറച്ച് കോയികളൊക്കെണ്ട് പൈക്കളെ നോക്കിങ്ങനെ.
ഏ മുട്ട കോഴികളാണോ?
ആ നാടൻ കോഴികള്.
ആ അവരെങ്ങനെ ലന്നെയാണോ?
ഇപ്പൊ ഞാൻ തൊറന്നീല്ല ഇപ്പൊ തൊറക്കണം. തൊറന്നിട്ട് കൊറച്ചു നേരം തിന്നാൻ കൊടുത്തിട്ട് കൂട്ടിലാക്കും. അല്ല തൊറന്നിട്ടേച്ചു പോയിണ്ടെങ്കിൽ നായ്ക്കള്
ആ ആ
അങ്ങനെ തുറന്നിടാന് വയ്യ മഴയാതുകൊണ്ടാണ് ആ മഴ ഇല്ലെങ്കിലേ നമ്മക്ക് തൊറ തു മയയായ തീരേ നോക്കാറില്ല മായൽ വിട്ടു ഇപ്പൊ രണ്ടെണ്ണം അടുപ്പിച്ച് കൊണ്ടുപോയി അതുകൊണ്ടിപ്പ ഞാൻ തീരെ നൊക്കയില്ല
ആ നമ്മള്ന്ന് വളർന്ന് വലുതായി കഴിയുമ്പഴേ ക്കാരവരെ കൊണ്ടുപോവുക. അങ്ങനെ ആമ്പിവക്ക് സങ്കടായിരിക്കും.
ആ സങ്കടം സയിക്കാൻ കയ്യാത്ത സങ്കടായിപ്പോയി രണ്ട നല്ല മുട്ടയിടന്ന കോയിക്കളാരുന്നു കൊണ്ടന്ന അന്ന് മുതല് മുട്ടയിടുണ്ട്.
ഏ
ഉം അതുകൊണ്ട്
പൂച്ചേ പാട് അങ്ങന ത്തെന്തേലുവൊണ്ട?
ഇല്ല ഇല്ല ഒന്നുല്ല ഇതന്ന കോയിഅന്നേ. കോയീനെ കൊറേ കാലായി പോറ്റുന്നു.
ഉം അങ്ങനത്തെവരുണ്ടാവും നമ്മക്ക് എവിടക്കേലും ഒക്കെ പെട്ടന്ന് പോവേണ്ടി ഒക്കെ വരുമ്പളാണ് ബുദ്ധിമുട്ട്.
ബുദ്ധിമുട്ടാണ്‌ എന്റെ മോൻകഴി. അതു ചെയ്യാം
ആ
അന്ന് കല്യാണ്ടായിട്ട് ആ മൂന്ന് ദീസത്തെക്കുള്ള വെള്ളോം ഇതു ഒക്കെ കൂട്ടില് വെച്ചു കൊടുത്ത് പോയത് എങ്ങോട്ടേലും കൂടെ ഒരിതാവും. എന്തേ ചാവാതെ കഴി ഇല്ല
ഉം
പ്രാവശ്യം വെക്കേഷൻ എന്തൊക്കെയാ ചെയ്ത്
വേറെ പ്രത്യേകിച്ച ഒന്നും ഇരിക്കല്ലോ
ഇല്ല ഇല്ല
ന വക്കട്ടെ
ആ ആ
ശരി